ഹലോ ആ കേൾക് എന്ത് അവിടെ എന്താ മഴ ഇണ്ടോ
മഴയെടി രാത്രി പെയ്ത്ട്ടോ ഇന്നലേ നല്ല വെയ്ലേർന്നു ന്നട്ട് പിന്നെ ഞാന് കൊറേ നോക്കി നിന്നു ആ നോ മിഞ്ഞാന്നും ഇന്നലിം നല്ല വെയില ഇപ്പൊ കൊറേ നോക്കിന്നു പെയ്യാണെങ്കിൽ ചെടിയാൾക്കൊന്നും നനച്ചോട്ക്കണ്ടല്ലോന്ന് വിചാർച്ച്ട്ട് പക്ഷെ ഇന്നലെ പിന്നെ ലാസ്റ്റ് ഞാൻ കെട്ക്കാൻ നേരം വൈന്നാരം മഗ്‌റി ബാങ്കൊട്ക്കണേ മുന്നേ ഞാനൊന്ന് ഫുള്ളായിട്ട് നനച്ചു. പിന്നെ കിടക്ക്ണത് വരെ മഴ പെയ്തിട്ടില്ല രാവിലെ എ ണീറ്റപ്പ ഫുള്ള്
ആനല്ല മഴ ഉണ്ടായിർന്നു ആ രാത്രി നല്ലോണം മഴ ഉണ്ടായിർന്നു എന്താ പറയാ
ഇപ്രാവശ്യനടീ മഴ കൊറവല്ലേ എങ്ങനെലും മഴക്കെ പെയ്യന്നല്ലേ മരങ്ങളും മുഴുവം വെട്ടി നശിപ്പി ച്ച് പിന്നെ അതുപോലെതന്നെ പാടങ്ങളൊക്കെ നെക ത്തി അതല്ലെ ഇപ്പത്തെ അവസ്ഥ
ആ അല്ല മ ശരിയാണ് പിന്നെ പക്ഷെ മഴ മഴന്ന് പറയണ എന്താ പറയാ മഴ പെയ്യായിർക്കും ഏ കൊർച്ച് കഴിഞ്ഞാല് അത് നമ്മക്ക് താങ്ങാൻ പറ്റാത്ത മഴായിരി
ഓ കഴിഞ്ഞ വർഷത്തിൽന്ന് അതൊന്നും ആ എന്റെ കെട്ടിയോൻ വരുന്ന സമയത്ത് എന്നും ഇതാക്കാരം അതുപോൽത്തെ അപകടങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാ മതി
ആ അതെ അതെ ശരിയാ ഇപ്പൊ കഴിഞ്ഞ കൊല്ലാലും അതിന്റെ മുമ്പത്തെ കൊല്ലാലും ഭയങ്കരായിട്ട് അപകടങ്ങള് ഇണ്ടായീനി നല്ലോണം ഇണ്ടായി നമുക്കിപ്പം അ അതൊക്കെ പറഞ്ഞാല് മുന്നേ മും മുമ്പ് ഇപ്പോ അർഞ്ഞാണ്ട് ഓരോ ഫോട്ടോസ് കാണുമ്പോയേ ഭയങ്കര ചെ അങ്ങനെണ്ടല്ലോ
ആ നമുക്കാന്ന് ചെലെ ഓരോ സ്ഥലങ്ങലേർന്നു അങ്ങാടിയെയ്ഞ്ഞു എന്നൊക്കെ വല്ല സ്ഥലങ്ങൾ ഇപ്പോ കണ്ടഴിഞ്ഞാ വെറോരു അരുവി പോലെ ഒരു ജെ സി ബി മാന്തി ഇ പോലെ കിടക്ക
ആഹ അതെ അങ്ങനെ കൊറെ സ്ഥലങ്ങളുണ്ട്
പിന്നെ ആ പിന്നെതാ പിന്നെതാ എല്ലാരും മറവ് ചെയ്ത സ്ഥലം കണ്ടില്ലേ ഹിന്ദു ക്രിസ്ത്യനിയോ മുസ് മുസ്ലിമോഭേദൊന്നും ഇല്ലാതെ ഒന്നിച്ചിട്ട് ഇങ്ങോട്ട് എല്ലാരും നടന്നിരുന്ന സ്ഥലത്താണ് ക്കുള്ള കബർസ്ഥാനാണ് ഒരുക്കിയിരിക്കുന്നത് അവിടെ അപ്പ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും വീട് കിട്ടി ഇതായി പക്ഷെ എന്നാലും അവർ ക്ക്അവരെ പ്രിയപ്പെട്ട
ആഹ അല്ല വീട് കിട്ടീന്നോളു ആഹ അത് അത് അത്രം വീടന്നല്ല അതിപ്പോ ഒരുരുകി ഉരുകി അങ്ങനെ ജീവിക്കായിരിക്കുംല്ലേ പ്പം ഇപ്പം നാടെടുത്ത് എന്താ പറയയാ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ ഇങ്ങനെ കണ്ടപ്പോ നമ്മളിപ്പോ ഓരോ കുടുംബത്തില് ഒരാൾ മാത്രം ബാക്കിയായി ഒരു മാത്രം ബാക്കിയായി അങ്ങന എങ്ങനെയ ഒക്കെ പറഞ്ഞാ അങ്ങനെ നമ്മൾ എത്രോ അയില് ഫുൾ അങ്ങനത്തെ കേസ്സ്സേ ഉള്ളൂ പക്ഷെ അതേപോലെ ഇപ്പൊരു ഒ ഒ ഒരാളെ ഇന്റർവ്യൂ കണ്ട ആളും ഭാര്യയും മാത്ര ഉള്ളൂ മക്കൾക്ക അത്യാവശ്യം ഇപ്പ മക്കൾന്ന് പറഞ്ഞാല് ഒരു പതിനാല് പതിനാല് വയസ്സിന്റെ അടിക്ക് പക്ഷെ പറ്റേ ചെറുതല്ല പതിനാല് വയസ്ല് ആ ഒരു റേഞ്ച് ഉണ്ടല്ലോ ഒരു ടീനേജ് ആ ഒരു റെയ്ഞ്ച് ലുള്ള മക്കള് അപ്പം ആ മക്കളില്ല മക്കളില്ലാതെ ഞങ്ങൾ ജീവിക്ക ഞങ്ങ ഞങ്ങ ഇങ്ങനെ ജീവിക്കണ്ടെന്നേ ഉള്ളൂ ആളെ വിതുമ്പി വിതുമ്പി കൊ വിതുമ്പികൊണ്ട പറയണെ
നമ്മൾ നമ്മുടെ ഇഷ്ടംന്ന് നോക്കണണ്ടോ ഇല്ല നമ്മള മക്കൾക്ക് വേണ്ടിട്ട് നമ്മടെ ഭർത്താക്കന്മാർക്ക് ഇഷ്ടള്ളത് അല്ല നമ്മടെ നമ്മടെ സംബന്ധിച്ചിടത്തളം നമ്മള് നമ്മളുടെ ഇഷ്ടങ്ങളാന്നും നോക്കണില്ല
ആഹ അതെ
കാരണം അത അപ്പ നമ്മളെന്തായാലും ഇപ്പ നമ്മളെ ഇഷ് ടങ്ങള് നോക്കണില്ലല്ലോ
ആഹ്.
അങ്ങനെ ജീവിച്ചിട്ട്
ആഹ് പിന്നെപ്പോ നമ്മള്പ്പോ ആഹ് ബുദ്ധിമു അതെ അതെ ഇപ്പ നമ്മള് എഹ് ഇപ്പൊ പറയലുണ്ടാവും ഇപ്പ ഉമ്മാര് ഇ, ഇപ്പൊ പ്രായായ ആൾ ഇ ഉമ്മമാ രന്നെ ആയിക്കോട്ടെ, ഉപ്പമാരായിക്കോട്ടെ അവരുടെ മക്കള് ഇപ്പം ചെല ആള്കളെ മൂത്ത മക്കള് അങ്ങനെയൊക്കെ മ മരിച്ചു പോയിട്ടുണ്ടാവല്ലോ അത്, അത് ഒരാണ്ട് ആണ്ട്‌ ന്നൊക്കെ ഞാനങ്ങനെ വിചാരിക്കല്ണ്ട് മക്കൾ മരിച്ചു പോയിട്ട് എന്താ പറയാ ഉമ്മമാര്ക്ക് ജീവിക്ക, ഉപ്പമാര്ക്ക് ജീവിക്ക മാതാപിതാക്കൾക്ക് ജീവിക്കാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ട് ള്ള കാര്യാ അവരെ പ്രർത്ഥ
മുത്താപ്പാന്റേം. മൂത്താപ്പി, മൂത്തമ്മീ ണ്ടായിര്ന്നു. മൂത്താപ്പാന്റെ രണ്ട് മക്കള് കാക്കൂന് ഒരു പ്രശ്നുണ്ടായിന്നിലട്ടോ ഒരു കൊഴ . ഒള്ളൂ തലവേദന്യാണ് തലവേദന്യാണ് രണ്ട് സ് സം തലവേദനേണ്. മൂന്നാമത്തെ വസം അവല് കൊഴഞ്ഞ് വീണു. കൊണ്ടേയ്ക്കോ പ്രഷർ അടിച്ച് കേറീട്ട്
ആഹ് ഇപ്പ അത് നല്ലോണം ഉണ്ട് ആ കൊറെ ആളുകൾ ഇണ്ട് അനെട്ടോ രാത്രിയില് പിന്നെ ഇപ്പം ഇപ്പം ഇപ്പന്നാരെ അടുത്ത് ഞങ്ങളെ വീട്ന്റെ അവടെ ഞങ്ങളുടെ നാട്ടിൽ അതേപോലെ ഒരു ഒരു പത്ത് മുപ്പ മുപ്പത് വയസന്നായിട ട്ടൊള്ളു ഒരു കുട്ടിയൊള്ളു ചെറിയൊരു കുട്ടിയൊള്ളു അതും ഇതേ പർഞ്ഞ പോലെ എന്താ പറയാ ഈ ഇങ്ങനെ കൊഴഞ്ഞു വീണ് പ്പൊ നെരമ്പ് പ്രഷർ അടിച്ച്കേറി നെ രമ്പില്
ഞരമ്പ് പൊട്ടി. തലച്ചോറിനുള്ളി ഞരമ്പ് പൊട്ടിയറഞ്ഞു സർജറി ചെയ്തിട്ടും കാര്യല്ലാന്ന്. രണ്ടൂസം ഐസ കെടന്നു കാക്കൂ മൂന്നാമത്തെ ദുസം മറ്റേ കുട്ടിക്ക് ഒരു വയസ്സേര്ന്നു. വല്യെ ഇയാള് നേരത്തെ കല്യാണം കഴിച്ചിന് ഇരുപത്തി ത്തഞ്ച് വയസ്സായാപ്പോ കല്ല്യാണം പെട്ടന്ന് പെ പെട്ടന്ന് മക്കളു ആയി മൂന്ന് മക്കളായി താത്താന്റെ പ്രസവോം നിർത്തി. താത്താക്ക്
അതെ.
എ ഏഴ് വയസ്സ് പ്രായള്ളു. പിന്നെ അത്പോലെ തന്നെ അപ്പക്കിന് മൂന്ന് പ്രസവോം കഴിഞ്ഞു പ്രസവം നിർത്തലും കഴിഞ്ഞു. അക്കെ പാടെ കാക്കു ഇങ്ങനെ മൂന്നാം നെലാല്ലാത്രേ, ത്ള്ളേ. പിന്നേ, അവന് ഐസ് സി യു ഉള്ളത്. അപ്പൊ അവിടുന്ന് അതേപോലെ, പിന്നെ മരി ച്ചൂന്ന് പറഞ്ഞ പിന്നെ
ഉം
താത്ത എന്തിര്ത്തററിയോ? പിന്നെ മൂന്ന് ന്നാ നെലന്റെ മോള്ന്ന് താത്ത് എട്ത്ത് സ്റ്റപ്പ്മ്മേ കേറിയങ്ങാണ്ട് ഒറ്റ ചാട്ടാത്രേ. നേരെ മറ്റേ ആ അനിയനും നേ നേരെ പർദയാ, പർദമ്മ പിടിച്ചു. പ ഹോസ്പിറ്റലിന്ന് ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ നിക്കാ. അതന്നെ. അതന് കേട്ടേക്ക് സ ഒയ്ക്ക. എന്നാച്ചാ അങ്ങനെ
ആഹ് ആന്നെ
ന്ന് പറഞ്ഞയിഞ്ഞ കണ്ടിട്ട്ണ്ടായിര്ന്നില്ല. ത്രക്ക് കാക്കൂന്റെ സ്നേഹംന്ന് പറഞ്ഞയിഞ്ഞാല്, മൂന്നാമത്തെ പ്രസവത്തിന് താത്താനെ താത്താന്റെ വീട്ട്ക്ക് പറഞ്ഞയച്ചിട്ടില്ല. ഒരാളെ നിർ ത്തീട്ടില്ല. പിന്നെ അത്പോലത്തന്നെ ഉമ്മാരോടൊന്നും വരണ്ടാറഞ്ഞിക്കില്ല. ആ തൊട്ടട്ത്ത് വീട്ട് അവിടെ കൊണ്ടയിട്ട് ഈ താ ത്തത്. അന്നൊന്നും ഈ പാഡില്ല. ഞാനൊക്കെ എന്റെക്ക കൽ ന്നു ഈ പാടൊരു കുട്ടിയന്ന് മരിച്ചിക്ക്ണു കാക്കൂം. അന്നൊക്കെ നമ്മൾ കഷ്ണം വെക്ക അങ്ങനെയൊക്കെയാണ്. അതും കാക്കുവാ തിരുമ്മ് പീനത്
അതെ? പാവല്ലേ?
ആ ഇത്താനെ കാണാനെങ്കിൽ എന്നോരു ഭംഗിയാടി എന്തൊരു ഭംഗിയാന്നറിയോ അ വലുതായി ഇപ്പം വലിയ മോനി ഏവിയേഷന്റെ കോഴ്സ് പഠിച്ചപ്പോ കോഴിക്കോട് എയർപോർട്ട് ണ്ട് മോള് പ്ലസ് കഴിഞ്ഞപ്പോരിക്കയാണ് അഞ്ച് പിന്നെ ഇപ്പോ ആറാം ക്ലാസ്സിലോക്കെ യാ ആ കുട്ടിക്ക് ഒരു വയസ് ആണ് മരിക്കണ സമയത്ത് പിന്നെ അങ്ങട്ട് ഞങ്ങക്ക്ന്ന് പറഞ്ഞ കഴിഞ്ഞാല്
ജീവിതമെക്കെ ആലോചിക്കുമ്പ തന്നെ നമക്ക്
ആഹ് ആ ഒരു വർഷം ഞങ്ങക്ക് ഇങ്ങട്ട് ആ ഒരു വർഷം തള്ളി നീക്കിയത് എങ്ങനെയന്നുള്ളതറിയില്ല അഞ്ചു വർഷ കഴിഞ്ഞാല് കാക്കൂന്റെ ഏട്ടനും ഇതേ അവസ്ഥ സ്ഥ ഞങ്ങള് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു സിറ്റ് ഔട്ടില് അതിന്റെ ഇടയിലിങ്ങനെ ചിരിച്ചതാ ചിരി ചിരിച്ച് ചിരിച്ച് ചിരിച്ച് ചിറി കോടി കോടി ഇങ്ങനെ വെരിണണ്ടു അപ്പൊ തന്നെ ബ്ലഡ് ഇങ്ങട്ട് വൊമിറ്റ് ചെയ്തു, അങ്ങനെ കൊരച്ചങ്ങാണ്ട് അങ്ങനെ കൊണ്ടോയി ഇതേപോലെ തന്നെ ഐസിയൂല് ഒരാഴ്ച മരിച്ചു മൂത്തമ്മയും മൂത്താപ്പയും ജീവിച്ചിരിക്കണ ആഹ് മൂ മൂത്തമ്മയും മൂത്താപ്പെയും ജീവിച്ചിരി
ആ ഓ അവരുടെ ഒരു അവസ്ഥ ഞാനാ
അവസ്ഥയാണ് ആലോയിക്കണതേ പിന്നെ ഈ മൂ ആ ആ കാക്കു ഒരു മൂന്ന് ആൺകുട്ടികളാ ചെറിയ കുട്ട കുട്ടികള് എത്തീം മക്കളെ അങ്ങട്ട് മുന്നി കാണുമ്പളേ പ്ലസ് ടു പഠിക്കരുന്നുട്ടോ മോന് പ്ലസ് ടു പഠിക്കരുന്നു വല്യ വലിയ മോനും ഇത്താ കാക്കൂനൊരു ഹോട്ടലേരുന്നു. പിന്നെ ഇവന് അത് പഠി ത്തം നിർത്തി ഹോട്ടൽമിക്ക് ഇങ്ങട് എറങ്ങി ഞാൻ പറഞ്ഞു ഇത്താത്താൻ്റെ കുട്ടി പഠിത്തം നിർത്തണ്ടാട്ടോ ഡിസ്റ്റന്റ് ആയി പിന്നെ ഡിഗ്രി ചെയ്യാൻ എന്താ ഞാൻ കാ എൻക്ക് അറിയില്ലാന്നറിയാ ഓന് എന്നിട്ടിപ്പാ കുട്ടി മറ്റേ താഴെ പഠിപ്പി ഹോട്ടല് നടത്തീട്ട് ശരിയാവിണില്ലാ പറഞ്ഞാണ്ട് ഇവിടുന്ന് ഇതായിപ്പോ ഗൾഫ് പോയി
അത് അങ്ങനെയാ, അവര് നല്ല നെലേല് എത്തട്ടെ ലേ ആ കാരണം അങ്ങൻത്തെ മക്കളൊക്കെ ആവുമ്പോ ആ ഇ കുടുംബ മൊത്തം ആ അല്ല കുടുംബത്തിന്റെ ഭാരം മൊത് തലേലായി അപ്പൊ അങ്ങൻത്തെ ആൾ ആൾക്കാരൊക്കെ ഇപ്പത്തെ ഇപ്പത്തെ കാലത്ത് അങ്ങനത്തെ കുട്ടികള്
ഇല്ല അപ്പൊ താഴെള്ള രണ്ട് അയിന് താത്ത പറയാ ഉപ്പല്ലാത്തൊരു കൊറവ് അത് ആ അനിയന്മാരറിഞ്ഞിട്ടില്ല ചെറിയ കുട്ടിക്ക് അന്ന് അഞ്ചു വയസ്സൊക്കെയാണ് കാക്കു മരിക്കണ സമയത്ത് അപ്പൊ മൂ മൂ മൂ കാക്കു എങ്ങനെയാണോ രാത്രി കബറീക്ക് കേറി വന്നീനിത് കുട്ടിക്കിള്ളത് അതുപോലെയാണ് ഓന് കൊണ്ടു നടക്കണത്ന്ന്, ഓന് ഇങ്ങട്ട് ഗൾഫിക്ക് പോകാനിങ്ങട്ട് എറങ്ങി പിന്നെ ഓൻ കരച്ചിലാ കുട്ടി വെറും കരച്ചില് പറഞ്ഞ് കഴിഞ്ഞാല് നിർത്താ ആര് പിടിച്ചിട്ടും ക്കണില്ല
ആഹ് അയ്ശെരി പാവല്ലെ കാരണം എന്താച്ചാല് അങ്ങനെയല്ല നമുക്ക് ഇപ്പത്തെ കാലത്ത് മ മക്കള് അല്ലാതെ തന്നെ അവ ഓര് തന്നെ ഇപ്പോ കല്യാണം കഴി കഴിയുണോരെന്നെ നോക്കേണ്ട ഒരവസ്ഥ സ്ഥയാണല്ലോ ഇപ്പത്തെ ചെറുപ്പക്കാരെയൊക്കെ വീട്ടുകാരന്നെ നോക് കൂടുതലും എന്താ പറയാ ആ പ് എന്നാൽ നല്ല ആൾക്കാരുണ്ട്
ആഹ് അടച്ചല്ലാലെ ഇപ്പോഴും വാപ്പമാര് നോക്കണ എത്ര പെണ്ണുങ്ങളുണ്ട് സാധനം കഴിഞ്ഞ് ഇപ്പ ന്റെ അനുഭവത്തില് തന്നെ ഇണ്ട് ട്ടോ ഇങ്ങനെത്തൊരു സാധനം കഴിഞ്ഞ് കഴിഞ്ഞാലും പറയും ഇപ്പ എന്റെ അമ്മോ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലെ വല്യ അമ്മോന്റെ പിന്നെ ഉമ്മ ഇവനും മോൻ അങ്ങനെയാണ് ഒരു കുട് കുട്ടിക്കളിയാണ് ഇപ്പോഴും ഓൻക്ക് എന്റെപ്പുള്ളതാണ് പക്ഷ് ഓന് ഓനെന്തെങ്കിലും ചെറിയ ജോലിക്ക് എന്തേലും പോകും അത് ഓൻക്കും ഓന്റെ കാര്യങ്ങൾ ക്കുണ്ടാവും വീട്ട്ത്തെ കാര്യങ്ങളൊക്കെ ഇപ്പളും അമ്മോൻ നോക്കണം ഓള് എന്തേലും കഴിഞ്ഞ് കുട്ടിനെ ഞാൻ അന്തം വിട്ടു ഞാനിങ്ങനെ ഇരുന്നപ്പോ എന്നാണിപ്പാ കുട്ടിന്റെ ആപ്പിൾ കഴിഞ്ഞു ർട്ടോ എ ണിപ്പാ കുട്ടിന്റെ പഴം കഴിഞ്ഞിക്കിണിട്ടോ ഇവള് വന്നിട്ട് ഓളെ കെട്ടിയോനോടല്ല പറയണത് അവിടുത്തെ ഉപ്പാനോടാ പറയണത്
കുട്ടികളി
കു കുട്ടിക്കളി മാറീട്ടില്ല അമ്മോനൊന്നും പറയൂല്ല ആ കെട്ടിയോനല്ല അമ്മോശാക്കോനോട്
ആ ആഹ് ഇനിക്ക് മനസ്സിലായി അതല്ല കെട്ടിയോനാണോ ഈ കുട്ടികളിണ്ട് പറഞ്ഞത് ഏ ഞാൻ വിചാരിച്ച് കല്യാണം കഴി വെച്ചിട്ടില്ല ഇനിപ്പൊ കുട്ടികളി
അല്ലേ കല്യാണം കഴിച്ചതാണ് കല്യാണം കഴിച് ച്ച് മൂന്ന് മക്കളായി ൻ്റപ്പള്ളതാണ് ഓന് പക്ഷെ വൽത് വല്യ കുട്ടിക്ക് നാല് വയസ്സായിട്ടുള്ളു അതിന്റെ താഴപ്പ ട്വിൻസാ രണ്ട് പേര് എന്നിട്ട് ഓന് ഇപ്പളും ഇങ്ങെനെ ഒരു പതിനായിരം ഉറുപ്പ്യൻ്റെ എന്തെങ്കിലും വൽ ലോ ഇമേജിലോ തിലോ എന്തെങ്കിലും ചെറിയ ജോലി എടുക്കും അതോൻ ടിക്കാനും ചാർജ് ചെയ്യാനും ചെല കാര്യങ്ങൾക്ക് മാത്രേ ഇണ്ടാവൊള്ളൂ
അതെ അതെ ഒ അങ്ങനെ ട്ടാവുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ അ ങ്ങനെയല്ല ഇപ്പൊക്ക് നമ്മ്ക്ക് കൊഴപ്പല്ല ഉപ്പി ഇമ്മിം ആ ആ ഉപ്പിമ്മി ഇണ്ടാവണ സമയത്ത് നമുക്ക് തരക്കേടില്ല നമ്മടെ ഭാ അം ഓലോ തലയിലാണല്ലോ ആ അയിൻ്റെ പേരില അറിയപ്പെടും എന്തായാലും ഓക്കെ ശരി ആ പല്ലടച്ച്